ഉം
എന്തുണ്ട് വിശേഷം സുഖാണോ
ആഹ് സുഖായിട്ട് പോന്നു എന്താ അവിട്ത്തെക്കെ വിശേഷം സുഖം തന്നെയല്ലേ
ആഹ് സുഖം തന്നെയാണ് ഇന്നിപ്പോ രാവിലെ മുതലേ നല്ല മഴയാണ്
ആഹ് ആഹ് ആഹ് ഇവിടെയും തന്നെ അങ്ങനെ തന്നെ മഴ ഇണ്ട് നല്ല മഴയാണ് അല്ല നല്ലൊരു കാലാവസ്ഥലേ ഓവറായിട്ട് ഇല്ലാണും ഇന്ന ചെറിയ രീതി ലൊരു മഴയും നല്ലൊരു തണുപ്പുള്ള ഒരു കാലാവസ്ഥ
ആഹ് അതെ അതെ പിന്നെ പുറത്തിറങ്ങാനൊന്നും കഴിയുന്നില്ല അങ്ങന ത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്
ആഹ് അത്ണ്ട് അത്ണ്ട് അതിപ്പം നമ്മള് ഇന്ന് ഈവെനിംഗ് ഒന്ന് പൊറ ത്തു പോണംന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ ഇവിടൊരു ഒരു തോട്ന്ന് പറയൊല്ലോ തോട്ണ്ട് അപ്പൊ അതിലെന്നെ തോട് ലെന്നെ ഒരു വല്യ കൊളം പോലെ ഒരു സ്ഥലണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് അവിടെ പോയിട്ട് കുളിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കായിരുന്നു നല്ല രസ സാണ് ആഹ് നമുക്ക് നീന്തി കളിക്കാന് നല്ല ആഴണ്ട് ചെറിയ മക്കളൊക്കെ ആമ്പോ നമ്മക്ക് ക്ക് പേടിയാണ് പക്ഷെ നമുക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലാണ് നമ്മളിപ്പോ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോവ്ന്നത് പോലെ അതിലേറെ കാരണം നല്ല വെള്ളം ഇണ്ടായിട്ട്
ആഹ് ഔ അപ്പൊ അങ്ങൻത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോക്മ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മ ക്കളെയാണ് ചെറിയ മക്കൾ അതിൽ വീണ് പോയി നമ്മൾ നമ്മൾ ചാടുന്നതിനിട
അത് അത് പേടിയാണ് നമുക്ക് കാരണം മ മക്കള് പിന്നെ ഒരേ പ്രായള്ള മക്കളാമ്പളേ അവര് തമ്മില് കളിക്ക്ന്നേന്റെ ഇടേലായാലും പേടിയാണല്ലോ ഒക്കെ ചെറിയ കുട്ടികളല്ലേ ആ ഒരു കാര്യ ത്തില് പേടിയ്ണ്ട് പക്ഷെ നല്ല രസാണ് നമ്മള് പോയാ നമുക്ക് കുളിച്ചിട്ട് ഇങ്ങനെ ടൈം പോന്ന നമ്മള് അ റിയില്ല നല്ല രീതിൽ നീന്താനും ഇതിനൊക്കെ പറ്റും നിങ്ങക്ക് നീന്താനൊക്കെ അറിയോ
എനിക്ക് നീന്താന് ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് നീന്തുവായിരുന്നു പക്ഷെ ഇപ്പോ എനി ക്ക്‌ അങ്ങനെ ആയ ഇള്ള സ്ഥലങ്ങളില് എറങ്ങി നീന്താൻ പേടിയാണ്
അതെ ഓഹ് ഓഹ് ആ ഞാൻ നീന്താറ്ണ്ട് ആ നീന്താർണ്ട് ഇനിക്കിഷ്ടാണ്
ഓഹ് അപ്പ എന്നാണ് നീന്താൻ പഠിച്ചത്
അത്പ്പൊ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ തോട്ണ്ട്ന്ന്ള്ളത് പ്പോ അങ്ങനെ അതീന്ന് നീന്തി നീന്തി അങ്ങനെ പഠിച്ചതാണ്
ഓഹ് അയിത് ശരി അപ്പ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ തോട് കൊളങ്ങളൊക്കെ ഇണ്ടാവ്മ്പോ നമ്മള് ചെറുപ്പത്തിലേ നീന്താനൊക്കെ പഠി എന്റെ വീടിന്റെ അടുത്തും ഇണ്ട് പക്ഷെ എനിക്ക് ചെറുപ്പത്തില് ഇമ്മൊക്കെ പറയണേക്കാ ചെറുപ്പത്തില് ഞാൻ നല്ലോം നീന്തിയിരുന്നു ക്ഷെ വല്
റിയോ എനിക്ക് തോന്ന ആഹ് ഞാന് ക്കേന്ന് പറയുമ്പോ എന്റെ പ്രായത്തില്ള്ള രണ്ട് ഞങ്ങള് മൂന്ന് പേരുണ്ടായിരുന്നു ആഹ് എന്റെ എന്റെ അമ്മോന്റെ മോളും അതുപോലെ മോനും ഞാനും ഞങ്ങള് മൂന്നു പേരും ഒരേ പ്രായക്കാരാ മോന് കൊർച്ചൊരു വയസിന് എളേതാണെങ്കിലും ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാ അപ്പൊ ഞങ്ങള് പോമ്പോ ഞങ്ങള് മൂന്ന് പേരും പോവും അപ്പ നമ്മ ഒരു ഒര് ഫ്രണ്ട്സ് ഗാങ് ആയിട്ട് പോയി നീന്തി അങ്ങനെ അങ്ങനെ നമുക്ക് നീന്തൽ പഠി ച്ചത്. അപ്പൊ നമുക്ക് കൂട്ടത്തിന് ഒരാള്ണ്ടെങ്കി നമ്മൾ അങ്ങനെ പോയി പഠിക്കും
ആ പഠി
എങ്ങനെ ആഹ് നീ ഒറ്റക്കായിരുന്നോ
ആ അതെ ഞാൻ ഒറ്റക്കായിരുന്നു എനിക്ക് ആരു ഇല്ലേനി എന്റെ പ്രായ ത്തിലുള്ളോര് ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള അങ്ങനെ അധികം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കുളിക്കാനതൊക്കെ ഒര് രണ്ട് മൂന്നാളുകളൊക്കെ ക്കൊണ്ടാവുമ്പളെ നമ്മളങ്ങനെ കൂട്ടം കൂടൊക്കെ പോവുള്ളൂ അപ്പൊ ഇനിക്കങ്ങനെ ആ
കുട്ടും കൂടി പോവു ചെയ്യും നല്ല അടിയും ഇടിയും ഇതൊക്കെ ആയിരിക്കും ന്നാല് രസായിട്ട് കയ് ഇങ്ങനെ ആ ഒരു കാലൊക്കെ രസായിരുന്നു
ആഹ് അതെ അതെ
പ്പെല്ലാവരും ഓരോരോ കൊമ്പത്ത് ത്തായി പ്പ കാണാൻ തന്നെ കിട്ടാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയി എല്ലാവരും അവരവരുടെ തെരക്കുകള്ലും അങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് ആഹ് അതെ അപ്പ നിങ്ങളെന്താ വൈകു വൈകുന്നേരം എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് പോകുന്നത് പുറ ത്ത് പോവാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞല്ലോ
ഞങ്ങളിപ്പോ ഞാനിപ്പോ എന്റെ വീട്ട്ക്ക് വന്നതാണ് അപ്പൊ നമ്മളിവിടെ വന്ന് ന്നാല് അധികവും അങ്ങനെ തന്നെയാണ് എന്റെ കസിന്റെ മോള്ണ്ട് ചെറിയ മോളാ, ഓ ഓളിപ്പൊ എട്ടില ആള് ഞാൻ വന്ന തൊടങ്ങു ആഹ് നമക്ക് ചായുടിക്കാൻ പോവല്ലോയ്ക്കും താണ് ആരെങ്കി ങ്കി ഒരാള് വന്നാല് എല്ലാരും കൂടെ ഒര്പ്പാണ് പോവും ഇവിടെ നിക്കുന്നതിനേക്കാളും രസം ഒരാളും കൂടെ വരുമ്പോ ആ ഒരു രസത്തിങ്ങനെ പോവും അവള് ഞാൻവന്നാ തൊടങ്ങു നമക്ക് ചായു ക്കാൻ പോയാലോന്ന് ചോയിക്കല് അതേപോലെന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും വിചാരിച്ചു ആ അവിട്ന്ന് ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല അവടെങ്ങനെ കസിൻസ് ആയിട്ട് നമ്മുടെ പ്രായത്തില്ലവരും അങ്ങനെ കൊറേന്നുല്ല അപ്പൊ വടെത്തിയപ്പോ ഇക്കുറി എന്റെ കസിനൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പ്പ ഞങ്ങളെല്ലാരും കൂടെ കൂടീട്ട് ഈവനിങ് ചായ കുടിക്കാൻ എന്നുള്ള രീതിയിലാ പോകുന്നത് ആഹ് ഓക്കൊ ഒന്ന് കറങ്ങാ ഒന്ന് ആ ടൗൺ അങ്ങനെ വിചാരിക്കുന്ന്ണ്ട് ടൗണിലൂടെന്ന് ഷോപ്പെയ്യാനും ഷോപ്പിങ്ങിനും ഉണ്ട് അതുപോൽതന്നെ ചായട്ച്ച്ങ്ങനെ ഒന്ന് രസ്ത്തിലിങ്ങനെ അങ്ങനെക്കെവിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നല്ലമഴയാണ് അപ്പനി എന്താവുന്നൊന്നും അറിയൂല
നിങ്ങളെങ്ങെനെ ബസ്സിലാണോ പോവല് അതോ വ വണ്ടിയുണ്ടോ വീട്ടില്
വണ്ടിണ്ടോന്നോയിചാല് ഇവ്ടെ വണ്ടി ഇണ്ട്. പക്ഷെ ആരും എട്ക്കാൻ ആളുകളില്ല ഹ ആണുങ്ങളൊന്നുപ്പഅതിന് കിട് - ട്ടൂല്ലല്ലോ
ഹ അതെഅതെ നമ്മളെ ഇങ്ങനെ കറങ്ങൽനൊന്നും ആണുങ്ങളെ
ആരെയും കി ട്ടൂല അപ്പൊ എന്താ ഞാന് വിചാരിക്കുന്നത് ഞങ്ങള് എല്ലാവരും കൂടെ ബസില് പോവാ അപ്പൊ പിന്നെ ആരേയും ആ ശ്രയിക്കുംവേണ്ടല്ലോ നമ്മുടെ സുഖത്തിന് നമുക്ക് പോയി പോരാല്ലോ. അങ്ങനെ വിചാരിച്ചത്. ഇവടെ കരച്ചില് തൊടങ്ങി പിന്നെ മക്കള് തമ്മിലെ കളിക്കാണ്
കുന്നുണ്ട്
ആഹ് അത് അവര് കരയല്ലേ കടന്ന കടന്നു എ എന്താണാവോ അവര് കളിക്യായിരുന്നു അവർക്ക് പിന്നെ എന്തെചെറുതൊന്ന്കിട്ടിയാമതിയല്ലോ അവര് മൂന്ന് പേരുണ്ടായിരുന്നേ അപ്പൊ അവരെന്തോ കളിയിലായിരുന്നു
കളീല് ചെലപ്പോ ചെറീ മക്കളല്ലേ ഒന്ന് അങ്ങോട്ടുംഇങ്ങോട്ടും ഒന്ന് തോണ്ടിയാൽ
ആഹ് അതെതെ അങ്ങനെണ്ടാവല്ലോ അങ്ങനെയാണ് പിന്നേ ചായക്കെ കുടിച്ചോ
ആഹ് ചായടി കഴിഞ്ഞു ഇന്ന്പ്പോ ഞങ്ങള് ആഹ് ചായ കുടിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞു പിൻ ആഹ് ഇന്ന് ഞങ്ങ എള് ദോശായിരുന്നു ഇണ്ടാക്കിയത് പിന്നെ ഇന്ന് മീങ്കറി കൊർച് ബാക്കിയായി അപ്പൊ അതീ ക്ക് തേങ്ങര്ച്ച് പറന്നേക്കറി അങ്ങട്ട് കൂടുതൽ മീൻ കറി ഇന്നലെ മത്തിമീൻ കൊണ്ടോന്നാണ്ട് നല്ല കറി ണ്ടാക്കിരുന്നു അപ്പൊ അത് കൊറച്ച് ബാ
ആഹ് ആഹ് അയ്ശെരി അപ്പൊ അതോണ്ട് കറിയാക്കിട്ട് വെച്ചിണ്ടാവുലെ
ആഹ് ആഹ് അതെതെ അപ്പൊ അതിലേക്ക് കൊർ ച്ച് തേങ്ങര്ച്ച് പാർന്ന്കറി തലാക്കി അങ്ങനെ അത് ദോശയുടെ കൂടെ കൂട്ടി
ആഹ് ആഹ്
നിങ്ങളെന്തായിരുന്നു രാവിലെ ചായക്കടി
നമുക്ക്വ്ടെ ഇന്നലപ്പോ ഇന്നലെ ഗസ്റ്റ്ണ്ടായിരുന്നു വീട്ടിലെയ്
ഉഫ്
അപ്പൊ അവർക്ക് വേണ്ടീട്ട് ഫുഡോക്കെകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആഹ് ചോറൊക്കെ മന്തിയാ യിരുന്നുന്നലെ മന്തിയും അതുപോലെ പൊറോട്ടയും ആ ഇഹ്‌ മന്തി അൽഫാമും പൊറോട്ടയും ഹും ചിക്കൻ ഏ ഗ്രേവി ആയിട്ട് അങ്ങനെ ഇണ്ടാ കിണ്ടായിര്ന്നത് അപ്പൊ മന്തിന്നലെ രാത്രിന്നെ എല്ലാവരും കൂടെ കയി ച്ച്ട്ട്കഴിഞ്ഞു അപ്പൊ പൊറാട്ട ബാക്കിണ്ട് ബ്രെ‌ഡോക്കെ ബാക്കി ണ്ടായിരുന്നു അപ്പൊ ഞ്പോ തേചങ്ങനെ വേറെന്നുണ്ടാക്കിട്ടു ണ്ടായിരുന്നില്ല അതന്നെ കഴിക്കാ നുണ്ടായിരുന്നു എല്ലാവർക്കുടുക്കാന് മാത്രം അപ്പൊ നമ്മള് അതല്ല കഴിച്ച്ക്കാണ്
ഓഹ് അതെയോ പ്പ ഈ മന്തി മന്തിക്കെ ക്കനമ്മളിങ്ങനെ ചൂടാക്കി കഴിക്കുന്നതൊന്നത്ര നല്ലതല്ല
അല്ല ഞാൻ പറഞ്ഞല്ലോ മന്തി നമുക്ക് രാ ത്രി നമ്മള് കഴിച്ചു ആ രാത്രിയൊക്കെ നമ്മള് കഴിച്ചെല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ടയും അതുപോലെ ബ്രെഡും ആണ് നമുക്ക് രാവിലേക്ക് കഴിക്കാണ്ടായിരുന്നത്
ആഹ് ഞാൻ ഒരു പൊതുവെ ഉള്ള ഒരു കാര്യം പറഞ്ഞതാ മന്തിയുടെ കൂടെ ഈ മയോണൈസ് ഒക്കെ ഉണ്ടാവല്ലോ മൈണൈസ് ഒന്നും നമ്മള് തീരെ രാത്രി കൊണ്ടുവന്ന മൈണൈസ് അതെടു ത്ത് വെച്ച് വീണ്ടും കഴിക്കാന് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യ
ആഹ് അത് ഭയങ്കര കേടാണ് എന്താലേ
ആഹ് അതെ ഭയങ്കര കേടാണ് അതുപോലെ ഇപ്പോ ശരിക്കന്ന് പറഞ്ഞാ നമ്മള് കടയിൽ നിന്ന തന്നെ അവര് ഉണ്ടാക് ക്കി വെച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ മാത്ര അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിന് ശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയാ അതെ സാധന്നെ അവരുണ്ടാക് വെച്ചതിന് ശേഷമാണ് ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് നമ്മൾ വാങ്ങാൻ തമ ചെല്ലു
അതെ അതെ കാരണം അപ്പൊ നമ്മൾ വരുന്നതിനനുസരിച്ച് ഓഡർനുസരിച് ഉണ്ടക്കാ പറഞ്ഞ അവർക്ക പോസിബിൾ അല്ലോ അല്ലെങ്കി തന്നെ നമ്മ നമ്മളിപ്പോൾ ഒരു കടയില് പോയിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ എത്ര ടൈം വെസ്റ്റ് ചെയ്യണം
അതെ
അങ്ങനെയണ്ട് എനിക്ക് തോന്നുന്നു അറിയില്ലട്ടോ ഈ അൽഫാം ഒക്കെ തോന്നുന്നത് ആ ടൈമിൽ അവര് വേവിച്ചിട്ട് തരാറാണോ അതോ വേച്ചത് ഒന്നും കൂടെന്ന് ചൂടാക്കാൻ വേണ്ടിട്ടാണോ
അ അ രണ്ട് രീതിക്കും ഉണ്ട് അപ്പ തന്നെ വേവിച്ചു തരുന്നതും അല്ലെങ്കിൽ അവള് വേവിച്ച് വെച്ചത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് തരുന്നത് അങ്ങനെയൊക്കെയുണ്ട്
ആ അതാ പറഞ്ഞത് ഓരോ കടകളിലും ഓരോ രീതിയിലായിരിക്കും
ആഹ് ആഹ് ഇപ്പൊ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ അപ്പൊ ചിലർ പാർസല് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നും കഴിക്കാറുണ്ട് അപ്പൊ ഏതാണ് നല്ലത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്
എനിക്ക് തോന്നുന്നത് കേട്ടോ എന്റെ ഒരു അഭിപ്രായത്തില് പുറത്തു പോയി കയി ണെങ്കിൽ അതൊ ഒരു കുസുഖം കാരണം നമുക്ക് പാത്രം കഴുകണ്ടാ അതുകൊണ്ടാണ് പക്ഷേ വീട്ടില് വീട്ടിൽ വന്നാല് ചിലരൊക്കെ പറയും വീട്ടിൽന്ന നമുക്ക് ആസ്വദിച്ച് കഴിക്കാ
ആഹ്
ഇപ്പൊ പുറത്ത് പോയിട്ടായാലും ആ ആസ്വദിക്കുന്നതിന് കുറവൊന്നും ഉണ്ടാവില്ലരിക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കഴിക്കാറുണ്ട് കാരണം നമ്മളിപ്പോ ഫുഡയക്കുമ്പോ വേറെ ശ്രദ്ധിക്കാതിരുന്നാ മതിയല്ലോ അമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണം നമ്മള് ഭാഗ്യ ഫുഡ് നമ്മള് നമ്മുടെ ഇഷ്ടത്തിൽ കഴിക്ക ഞാനി ആരൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്കൊ മടിയ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്ങനെ കഴികാണ് ഇപ്പ ഞാൻ അങ്ങനൊന്നും ചെയ്യാരില്ലേ ആ എനിക്ക് വേണ്ടത് നമ്മള് വാങ്ങിയ സാധനല്ലേ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടവോളം കഴിക്കുക ആ രീതിയിലാണ് മറ്റേതൊന്ന ആലോചിച്ച് നോക്ക നമ്മുടെ വീട്ടിലോട്ട് കൊണ്ട എത്ര പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടാവും എത്രയോ പാ നെരന്ന് കിടക്ക ആ കൊണ്ടുവന്നത് നമ്മൾ ആദ്യ ഒരു പാത്രത്തിലോട്ട് ഇടും വന്നിട്ട് അതിൽ നിന്ന് ആ എല്ലാവർക്കും ആഹ് എല്ലാവർക്കും ഓരോ പാത്രത്തിന്റെ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും ഇനിപ്പോ ഇപ്പ മണേസ് ആണെങ്കിൽ അതിന്റെ സോസക ആണെങ്കില ഒക്കെ പത്രത്തിലാക്കിട്ട് അതിൽ ഇതിയിലാക്കിയിട്ട് ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ആ പണി അവിടെ ചുരുങ്ങി കിട്ടും പിന്നെ സെയിം എന്താ ക്യാഷിന് വലിയ വ്യത്യാസംന്നുല്ലല്ലോ സെയിം ക്യാശ് തന്നെയാണ് വാങ്ങനി പോയാണെങ്കിൽ അവിടുന്ന് കഴുകയാണെങ്ക സെയി ആണ് അപ്പ പിന്നെ എന്തിനാ വെറുതെ എടുത്തിട്ട് വാങ്ങി പോണ് നമ്മള് നമുക്കൊരു പണിണ്ടാക്കി കൊടുക്കണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുംന്നോടെ ബെറ്റ നമ്മൾ അവിടെ പോയി കഴിക്ക അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ
ആഹ്, അതെ, നമ്മൾ അവിടെ പോയി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കു ഒന്ന് പുറത്തിറങ്ങലാവു നമ്മൾ, സ്ത്രീകൾ അധികം വീടിനകത്തല്ലേ ഉണ്ടാവ അപ്പൊ നമുക്കൊന്ന് പുറ ത്രങ്ങലാവും പിന്നെ എപ്പോഴും വീട്ടിലെ പാത്രങ്ങളൊക്കെ മോർന്നത് നമ്മള് സ്ത്രീകളാ, അപ്പൊ ചില ദിവസങ്ങളില് നമുക്കൊരു റെസ്റ്റ് അതായത് പുറത്തുന്ന് പാത്രം കഴ്കണ്ട, ആഹ്, ഒക്ക കഴിക്കുമ്പോ പാത്രം കഴുകണ്ട, വീട്ട് വന്നിട്ട് പിന്നെ കിടന്നാ മതി, ഉം, എനിക്കൊന്നു ഈ പാത്രം കേഴ്കണ ഏറ്റവും ഇഷ്ടല്ലാത്തെ ഏറ്റവും ഇഷ്ടല്ലാ ജോലി ഏതാ ചോദിച്ചാല് അത് പാത്രം കഴികലന്ന് പറയും, ആഹ് ഓക്കേ എന്നാ ശെരി എന്നാ,